ഹലോ
ആഹ് കേൾക്കാമോ
കേക്കുന്നില്ലേ എന്താ വിശേഷം വിശേഷം എന്താ സുഖം ആഹ് ഇപ്പൊ ഫ്രീയാണ് രാവിലത്തെ കൊറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു
ആഹ് ഹാ ഉം പിള്ളേരൊക്കെ ഉണ്ടോ ഓ ചായ കുടിച്ചു ഇപ്പൊ ഇതാ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാ ചായ കഴിച്ചിരിക്കായിരുന്നു ഉം എന്താടാ ആഹ് ചായക്ക് ഒര് അടിറ്റാണ്
ആഹ് ചിലവരുണ്ടാവൂല്ലോ വെറുതെ ഫ്രീ ആയിട്ട് നിക്കുമ്പോ ഒന്ന് ചായ കുടിക്കാ
ആഹ് എനിക്കങ്ങനെ സ്വഭാവുണ്ട്
ആഹ് പിന്നയിപ്പൊ കൊറച്ച് തണുപ്പല്ലേ എങ്ങനെയാന്ന് മഴയുണ്ടാ.
ഇപ്പൊ മഴ കുറവാട ഇവിടെ രണ്ടു ദിവസം മുന്നേ നല്ല മഴയുണ്ട് മഴ പെയ്ത് ടൗണൊക്കെ വെള്ളത്തിൽ മുങ്ങിയൊര അവസ്ഥയായിരുന്നു ഒറ്റ ദിവസത്തെ മഴ ഉം ഇപ്പം ആഹ് ടൗണിലാ
അതെ ആഹ് ആഹ് ടൗണില് പോലും വെള്ളം തന്നെല്ലേ
ആഹ് ടൗണ് നല്ല വെള്ളിയിട്ട് ഉം നല്ലൊരിതായിരുന്നു
അതെ വെള്ളത്തിന് വേണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി ആഹ് ആഹ് എല്ലാ ഭാഗവും കെട്ടിമുട്ടിച്ച് ആഹ്
ആഹ് അതെ അവിടൊക്കെ മഴയുണ്ടോ
ഇവിടെ ഇ ഇന്നലെ തൊട്ട് ചെറിയൊരു മഴയുണ്ട്
ആഹ്
വലിയ രീതിയിൽ മഴ ഇല്ലെന്നാലും അത് ചെറയ ഇടക്ക് പെയ്യുന്നു.
ഉം പൊതുവേ മഴ കൊറവാല്ലേ അതെയല്ലേ, ഉം പൊതുവേ മഴ കുറവായി ഓ ഇവിടെയും അന്നൊരു നല്ല മഴ പെയ്തന്നല്ലാണ്ട്
കുറവന്നെ ജൂണിലും പൊതുവേ മഴ നല്ല കുറവാന്ന് ആഹ് ആഹ് ഇപ്പൊ കാലാവസ്ഥ ഒന്ന് തെളി തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരു വെയില് വരേണ്ടരിതു തോന്നുന്നു
അതെ വെയിലുണ്ട്, ഇവിടെയും അതെ ചായക്കൊക്കെ എന്താ ഉം, പണിയൊക്കെ കഴിഞ്ഞു
ചായ വെച്ചു ചായക്ക് ദോശയും, ചിക്കൻ കറിയും ഉം അവിടെയോ
ഇവിടെ ചിക്കൻ കറി ഉണ്ട് പിന്നെ രാവിലെ പിള്ളേർക്ക് പോകുന്നതിന്റെ തിരക്കില് ചോറ് കഴിച്ചിട്ടാ പോയേ ഇന്ന് ഞാൻ താമ എഴുന്നേക്കാനും താമസിച്ചു
അതെ
അപ്പൊ അതുകൊണ്ട് ചായക്കൊന്നും ഇണ്ടാക്കില്ല അപ്പൊ ചോറണ്ടാക്കിയത് ചോറ് വേഗം ഉണ്ടാക്കി അപ്പൊ അത് കഴിച്ചിട്ട്
അവര് ചോറ് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെ
ചോറ് സ്കൂളിന്ന് കിട്ടും പിന്നെ ഇടക്ക്, എന്തെങ്കിലും ഇന്നലെ കൊണ്ടുപോയി അപ്പൊ ഇന്നും കൊണ്ടുപോയില്ല
കൊറച്ച്
ആഹ് ആഹ് പിന്നെ എന്തടാ ഹലോ
അവര് ഫുഡ് കൊണ്ടോക്കാ
ചെലപ്പഴേ കൊണ്ടോവൊള്ളു ചെല ദിവസം അവര്ക്ക്ഷ്ടപ്പെട്ട സ് സ്പെഷ്യല് എന്തേലൊക്കെണ്ടെങ്കി കൊണ്ടോവും
ഇല്ലെങ്കിലവ്ട്ന്ന് കിട്ടോ ഫുഡ്
ആ സ്കൂള്ന്ന് ചോ ഫുഡ്ണ്ട് ചോറും സാമ്പാറും തോരനൊക്കെണ്ട്
ആ ഗവണ്മെന്റ് സ്കൂളാല്ലേ
ആ ഗവൺമെന്റ് സ്കൂളാ
എല്ലാസം നല്ല ഭക്ഷണം ണ്ടല്ലോ
ഉം ഉണ്ട് വെള്ളിയാഴ്ച ദിവസം ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി
അതെ അതെ ആ ന്നാ പിന്നെ പേടിക്കണ്ട ആവശ്യല്ലല്ലോ ആഹ് ആഹ് നല്ല ഭക്ഷണതെന്നെണ്ട് എന്റെ മോനും ഗവൺമെന്റ് സ്കൂള്ലാ പഠിക്കുന്നെ ആ ണ്ട് അവ്ട്ന്നെന്നെ കഴിക്കാ
അതെല്ലേ ആഹ് ആഹ്
ഉം ഭക്ഷണൊന്നും കൊട്ത്ത് വിടലൊന്നുല്ല
ആ
ഒരു കുട്ടിക്കേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ
ആ ആ ഇവടെ വേണ്ടവർക്ക് കൊണ്ടു പോവാ ഞാൻ ഇതുവരെ കൊട്ത്ത് വി ടാറില്ല ഇപ്പ മൂത്തവൻ വേറെ ക്ലാസ് വേറെ സ്കൂളിലായപ്പഴേ അപ്പ അവനെ എടക് ക്ക്ന്ന് അമ്മ ചോറ് കൊണ്ടോട്ടെന്ന് ചോയ്ക്കുമ്പോ കൊടുത്തുവിടും അപ്പൊ അത് കണ്ടിട്ട് കുഞ്ഞിതും അമ്മ എനിക്കും കൂടെ ചോറ് തന്ന് തന്ന് വിടമ്മ പറയും
അതെ അതെ ആഹ് ഒരാള് കാണുമ്പോന്നല്ല അടുത്താള് ആഹ് ആഹ്
ആ അതെ
ആ ആ അപ്പോന് എത്രേല പഠിക്ക്ന്നെ മൂത്തത്
മൂത്തത് അഞ്ചില് ഇവിടെ നാല്വരെ ഉള്ളൂ ഇപ്പൊ പഠിച്ചോണ്ടിരുന്നോട്ത്ത് കുഞ്ഞിത് രണ്ട്ല്
പ്പി ഉപ്പി സപ്രേറ്റാണല്ലെ
ആ
അത് ശെരി വീട്നട്ത്തെന്ന സ്കൂള് വെര്ന്നെ സ്കൂള് വീടിനട്ത്തെന്നാ
ആ കൊർച്ച് ദൂരൊള്ളു
അതെ
ആ മൂത്താള് വേറെ സ്കൂള്ല സ്കൂളിന്റെ അട് അല്ല വീട്ടിന്റട്ത്തെന്നെ പക്ഷെ നടന്നു പോവാൻ എനിക്ക് ഒരു പേടി നടന്ന് വിടാൻ ഞങ്ങള് ഇവടെ ഈ വീട്ടിലേക്ക് മാറിട്ട് അധികായിട്ടില്ല അപ്പൊ പിന്നെ
ഹലോ
ഞാൻ വണ്ടിക്കാ വിടുന്നെ എന്തോ
ച്ചോ
ഇല്ല ഞങ്ങള് വാടകയ്ക്ക
ഓഹ് അത് ശെരി ആ ആ വീട് വെക്ക്ന്ന്ണ്ടോ
വീട് വാർത്തിട്ടിട്ട്ണ്ട്
അതെ
ഉം കുറച്ച് വയറിങ്ങ് പണി അങ്ങനെ കൊറെ പണികളുണ്ട്. വാർത്തിട്ടാലും ഹസ്ബൻഡ് വണ്ടി ഓടിക്യാ നാനൂറ്റിയേഴ്.
ഓഹ് അത് ശെരി ആഹ് ആഹ് ആഹ് ബാക്കി റെഡിയായിക്കോളും. അത്ര പേരായില്ലേ ബാക്കിയങ്ങ് റെഡിയായിക്കോളും
അതെ വീടുപണിന്ന് പറഞ്ഞ അറിയാലോ അവസ്ഥ.
പണിയെടുത്തിട്ട് നമുക്കങ്ങള് കൂടാലോ
ആഹ് അതെഅതെ
വാടകങ്ങോട്ട് ഒഴിവയി കിട്ടുവല്ലോ.
ഉം കരണ്ടിന്റെക്കെ പണി എന്തൊക്കെ കഴിഞ്ഞ അടുക്കളിം ബാ - ത്റൂമ് മെയിനായിട്ടോന്ന് റെഡിയാക്കിയ. നമക്ക് ഒരു റൂമും റെഡി ആക്കിയ മന്തി.
പിന്നെ അത് ഒട്ടിചക്കെ-
അതെഅതെ
ആഹ് ആഹ്
ആഹ് എന്തേലുംക്കെ ചെയ്യ-
ആഹ് ആഹ്
അവിടെ വീട്പണിയൊക്കെ കഴിഞ്ഞ
ഇൽല്ല വീടോണി തുടങ്ങണം അത്ര തുടങ്ങണം ഇങ്ങനെ അക-
തുടങ്ങണല്ലേ ആ താ സാധിക്കട്ടെ.
ആഹ്
നമ്മുടെ എല്ലാവരെയും ആഗ്രഹല്ലേ സ്വന്തയിട്ടോരു വീട്.
അതെതെ തീർച്ചയായും നമ്മള ലൈഫില് ഒരു പ്രാവശ്യല്ലെ നമ്മളാതൊക്കെ ചെയ്യു.
അതെഅതെ
ഉം അതെല്ലാവർക്കും ഒന്നിഇണ്ടാ ഒന്ന് വേണം ചെറുതായാലും വൽതായാലും വേണം.
അതെ
അയില് സമാധാനം വേറെ തന്നെ ആയിക്കും.
ആം പിന്നെ അതെഅതെ
ബാക്കിമ്മള് ഉള്ളത്കൊണ്ട് ഓണം പോലെന്ന് പർണ്ണപോലെ.
അതെ ഉം വർക്ക് എന്തേലും ചെയ്യ്ണ്ടോ?
ഉം ഇല്ലില്ലാ വീട്ട് തന്നെ ഹൗസ് വൈഫാനൊ
ആഹ് അതന്നെല്ലെ ഏറ്റുംവലിയ പണി.
അത് നെ അത് ഇടുന്ന് പോയിക്കായിനാ പിന്നെ ഇടോരാളെ പിടിച്ച്കൊണ്ടിരണ്ടെരും.
ഉം ഉം ആഹ് അത്രക്കെ പണിയാക്കിട്ട് ബാക്കി- വെക്കും പിന്നെ ഹഹ
അത് ശരിയാ നമ്മള് ചെയ്യും പോലെ. വേറെ ആര് ചെയ്താലും നമക്ക് തൃപ്തിയാവില്ലല്ലോ.
നമക്കിവിടെ പൈസരില്ലന്ന് മാത്രല്ലോളു പക്ഷേ നമ്മള് അത്യാശം പണിണ്ടല്ലോ?
പണിണ്ട് എന്നാ പോർ- വീട്ട് പോർത്ത പണിക്ക് പോവല്ലേ നല്ലത്.
അതെ പൊറത്തണി വീട്ട്പണിക്ക് നല്ല പൈസയില്ലേ
പിന്നെ
വീട്ട്ണിക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കില്ലേ?
പിന്നെ അത്ണ്ട്. ഉം നമക്ക് വേദന ഇല്ലാത്ത പണിയല്ലേ. കൂട്ടത്തില് വേറെന്തേലൊക്കെ ചെയ്യാറുണ്ടോ? വല്ല സ്റ്റിച്ചിങ്ങോ
ഏഹ് സ്റ്റിച്ചിങ്ങ് ഒന്നുല്ല
ആഹ
സീൻ മിഷീനൊക്കെ ഇവിടെയിണ്ട്. നാൻ എന്റെ ആവിശ്യത്ന്ചെലപ്പത് ങ്ങനെ ഒന്ന് ഇതാക്കുംന്നല്ലാണ്ട് വേറെ എന്തേനും അത്ര മെനക്കടും മെനക്കെട്ട പണി കിട്ടും മെനക്കടെണ്ടെ
അതെ. പച്ചക്കറി നടലോ അങ്ങനെ എന്തെലൊക്കെണ്ടോ? എന്ത്ടാ?
പച്ചക്കറി എന്താ പറയാ അര് ഇപ്പല്ലല്ലോ പച്ചക്കറി ടൈമ് കൈഞ്ല്ലേ.
ഉം.
പിന്നെ നമുക്കിവിടെ ഭയങ്കര പന്നി ശല്യൊക്കെ ആവും.
അതെല്ലേ
ഉം. ഊണ്ട് ചെലപ്പം മും മുമ്പശെത്നെങ്കിലും വഴുതന്യോ വെ ണ്ടെ അങ്ങെൻ എന്തെങ്കിം നടുവെ. അല്ലാണ്ട് വല്ലാണ്ടങ്ങട്ട് നടാൻ പറ്റൂല.
ഉം.
പന്നിയേള് വന്നിട്ട് അങ്ങട്ട് കുഴിച് മാന്തിെയെടുക്കും.
അതെയോ അപ്പ പിന്നെ ഞാന് വടെ ചീര അങ്ങനെള്ള
എങ്ങനെ വാടക റൂം വാടക വീട് എങ്ങനാ ഒറ്റ വീടാ? ആഹ് ആഹ്. അത്യാവശ്യം മാസത്തിലൊര് നല്ല എമൗണ്ട് അയ്യായിരം രൂപെല്ലും ഉണ്ടാവൂലോ ല്ലേ.
ആഹ് അഞ്ച് രൂപയ്ണ്ട്.
ആഹ്. ഇപ്പെല്ലാട്ത്തും അങ്ങെൻ തന്നാ.
അഞ്ചിനും കൊർഞ്ഞത് മൂന്ന് ബെഡ്റൂമുണ്ട് കുഞ്ഞ് ഏഹ് ഒരെണ്ണം വല്യ ബെഡ്റൂമും ബാക്കി രണ്ടെണ്ണം ചെറിയ ബെഡ്റൂമാ.
ആഹ് ആഹ്.
പിന്നെ സിറ്റ്ഔട്ട്, ഹാള്, കിച്ചൺ പിന്നെ ഡൈനിങ് ഹാൾ ഇടാനുള്ളരു ത് പിന്നെ രണ്ട് ബാത്ത്റൂമ് ണ്ട്. ഒന്ന് പുറത്തും ഒന്ന് അകത്തുന്നെ. എന്തടാ? ഉം. സൗകര്യണ്ട്. ഉം
അതോണ്ട് കുഴപ്പുല്ല ആ എമൗണ്ട് കൊടുത്താലും.
അതെ കുഴപ്പവില്ല. ഉം. പിന്നെ ടൗണിൽ തന്നെയാ ടൗണിൽ നമുക്ക് ബസ് എറങ്ങിയിട്ട് ഒരു അഞ് അഞ്ച് മിനിറ്റ് നടക്കാവുന്ന്തേ ഉള്ളൂ.
അപ്പ ഇയാളെ വീടെടുക്കിന്നടത്തേക്ക് നടക്കാൻ കൊറെ പോണോ?
വീട് ട്ക്ക്ണോട്, ആഹ് അത് കൊർച്ച് പോണം.
അതെ. ആഹ് ആഹ്. പിന്നെ ഇനിയിപ്പ നിങ്ങളങ്ങനെ പൊയ്ക്കോണ്ട്ക്കണ്ട ആവശ്യല്ലല്ലോ ല്ലെ.
ആഹ് അതെ. പിന്നെ ആഹ് വാർത്ത് കഴിഞ്ഞല്ലോ.
ആഹ് തേപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ വയറിംഗ് പണി
ഇല്ലില്ല ഉം. തേപ്പ് കഴിയാണ്ട് വയറിങ്ങ് ണ്ട് വയറിങ്ങിന്റെ പൈപ്പ് അടിച്ചിട്ടു. ആഹ് ബാക്കി ഇനി, അത് നല്ല പൈസ് സ്യാവും വയറിംഗ് പണിക്ക്. പിന്നെ നമ ക്ക് പണിക്കൂലി കൊടുക്കണ്ട നമ്മുടെ ഒരു ഏഹ് കസിൻ നമുക്ക് ചെയ്തെരും.
ഓലോട്ന്നെ
ആഹ്! അതുകൊണ്ട് സമാധാനം! നമുക്ക് ആ സാധനങ്ങൾ എടുത്താ മതി അഹ് നമ്മള് അവൻ പറഞ്ഞു കുറേശ നമുക്ക് ഇത് രാത്രിക്കാണെങ്കിലും കൊർച്ചോസം എടുത്തിട്ടാണെങ്കിലും ചെയ്തിടാ ഉം. സാധനങ്ങളൊക്കെ എട്ത്തച്ചാ മതിപറഞ്
സ്ക്വയർഫീറ്റ്
ആഹ്! ആയിരത്തി ഇരുന്നൂറ് തോന്നണുട്ടോ
ആഹ് ആഹ് എത്ര ബെഡ്റൂമുണ്ട്?
ഏഹ് താഴെ ഒരു വല്ല്യോരു ബെഡ്റൂമ്
അഹ് ആഹ്!
സിറ്റ്ഔട്ട്, ആഹ് വല്ല്യോരു ഹാള്, ബെഡ്റൂമും വലുത് പിന്നെ ഓപ്പൺ ഒരു ഓപ്പൺ കിച്ചൺ പിന്നെ ഡെനിങ് ഹാള് ഇടാനൊര് സ്പേസ്
അഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് വർക്കേരിയ
അഹ് ആഹ് മേലെ റൂമോണ്ടോ
ആഹ് ഉം മുകളിലെക്ക് എടുക്കാൻള്ള പ്ലാന്ണ്ട് പക്ഷെ എടുത്തിട്ടില്ല
ആഹ് അത് പിന്നെ എടുത്ത മതിയല്ലോ
പിന്നെടുത്ത മതിയല്ലോ അതെ ആഹ് കോണി അതെ കോണി റൂമിനൊള്ളൊര് സ്പേസ് വിട്ടിട്ടുണ്ട് കു മറ്റേ
അതങ്ങട്ട് അതങ്ങട്ട് വാർത്ത് കാണു അല്ലെ
അത് വാർത്തില്ലാരുന്നു അതാപ്പോ ഒരബദ്ധം പറ്റിയത് അവിടെ ഒര് ഉം അവടെ മഴ പെയ്ത് വെര്മ്പോ വെള്ളം മൊത്തം ചാടൂലോ അത് സോ ഒര് സ്റ്റെയറ് മറ്റ് മുകളിലേക്ക് എടുക്കണംന്ന് വലിയൊര് ആഗ്രഹം കൊണ്ടങ്ങനെ ഒരു സ്പേസ് ഇട്ടതാ
അല്ല അത് വാർത്തത്ത്ട്ട് ട്ട് എടുക്കുമ്പ അങ്ങത്ത ആക്കിയാ പോരെ
മതിയാർന്നു പക്ഷെ അന്നത്ത ആ ഒര് ഇത് ല് ഞങ്ങളത് ചെയ്തില്ല
അയ്ശെരി ആഹ് ആഹ് ഇനിയിപ്പ എന്താ ചെയ്യ
അത് ഷീറ്റ് ഇട്ടിട്ട് ഞങ്ങള് മറച്ച് വെച്ചിരിക്ക്യാ കൊറച്ച് കല്ല് ഒ പൊക്കി വെച്ചിട്ട് ഹോളോ ബിക്സ് പൊക്കിച്ചിട്ട് ആഹ് ഷീറ്റിട്ട് വെച്ചിരിക്കാണ്
അഹ് ആഹ്
ഉം അപ്പൊ അത് ആഹ് ഒര് അബദ്ധം പറ്റിയ ആ പിന്നീട് പൊളിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്
സ്ഥലം ഉണ്ടോ കൊറേണ്ടോ എടാ എന്നാ പിന്നെ ശെരരിയട്ടോ
ആഹ് ശരി ശരി